ഹലോ ആ എന്തൊടുക്കുവാടാ
എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഭക്ഷണം ഒക്കെ കഴിച്ചോ
നിയാ ഇപ്പൊ തൊടങ്ങിയതാണേ ഭയങ്കര പനിയാ ഉം അപ്പൊ ഇങ്ങനെ കിടക്കുവായിരുന്നു അതെ അതെ അതെ പനിയാ
മഴ കൊണ്ടുട്ടുണ്ടായിരുന്നോ മഴ നല്ല മഴയാണല്ലോ ഇന്നൊക്കെ നല്ല മഴയാണ് പെയ്തത്
ആ ഇന്ന് നല്ല മഴയായിരുന്നു ചിലപ്പോ അതിന്റെ ആയിരിക്കും ആ ഇപ്പഴും ദേ പെയ്തോണ്ടിരിക്ക ക്കാ തണുപ്പ് അങ്ങോട്ട് നമുക്ക് പിടിക്കുന്നില്ല
മരുന്നൊക്കെ കുടിച്ചിട്ടില്ലേ
ഇല്ല ഇപ്പൊ തുടങ്ങിയതേയുള്ളൂ ഇപ്പം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ പനി ആ ആ
ഇങ്ങനെ ഇങ്ങൾ എ നിങ്ങളെങ്ങനാ ആവി പിടിക്കല്
സാധാ സാധാരണ ചൂടുവെള്ളത്തിൽ വിക്സ് ഇട്ട്
വിക്സ് ഇടുന്നെ കാട്ടിലും ഉഷാറായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ ഇതൊക്കെ ഭേദമാവണെങ്കിൽ നമ്മള് കുക്കറിൽ നാരങ്ങ ഉണ്ടല്ലോ ന നമ്മളെ ചെറുനാരങ്ങാ
ആ
ചെറുനാരങ്ങ മുറിച്ചിട്ടിട്ട് അത് കുക്കറിന്റെ വിസില് ഊരിട്ട് വെക്കുക ഇതിങ്ങനെ ആവി വരുന്ന സ സമയത്ത് നമ്മളെ മുഖത്തെക്കെ ഇങ്ങനെ പിടിപ്പിച്ചാ നെ നെഞ്ഞി നെഞ് ക്കും നെഞ്ഞിമേക്കും മുഖത്തെക്കും തലവേദന ആ ക്കെ എല്ലതും മാ അ അതോടുകൂടെ കുറച്ചു നേരം ഇങ്ങനെ ആവി പോണത് വരെ നമ്മൾ എന്തെങ്കി നമ്മള ഗ്യാസ് ന്റെ പൈപ്പ്ണ്ടല്ലോ ഗ്യാസ് ൻ്റമ്മള് ഗ്യാസൊക്കേ കൊടു ആ പൈപ്പ്ണ്ടല്ലോ
ആ
പൈപ്പ്ണ്ടെങ്കി ആ കുക്കറിന്റെ വിസല്മ്മല് ആദിമലാക്കിട്ട്ണ്ടങ്കില് ഇങ്ങനെ അന ഏ അത് അതിലൂടെങ്ങനെ ആവി വരും ആ പൈപ്പിന്റെ ഉള്ളിലൂടെങ്ങനെ ആവി വ വരുന്ന സമയത്ത് ആ ആ വര്ണ സ്ഥലത്ത് നമ്മൾ മുണ്ടെന്തെങ്കിലുന്ന് പൊത്തിപ്പിടിച്ചു വെക്ക. പൊത്തി പിടിച്ചു വെച്ചി ങ്കിൽ നമ്മളേ മുഖത്തക്കെങ്ങനെ കുക്കറാവുമ്പോ നമ്മൾ നേരി ട്ടക്കാവ്മ്പത് പൊട്ടിത്തെറി ക്കാനൊക്കേ ചെലപ്പം നമ്മക്കൊരു പേടിയായിരിക്കൊല്ലോ
ആ അതെ.
ആ ഇന്നട്ട് ആവി പിടിച്ചിങ്ങനെ ന്നാല് പെട്ടെന്ന് നമുക്ക് നമ്മളെ ജലദോഷവും പനിം ക്കം ചുമെക്കണ്ടെങ്കിലും മാറും.
ആ അതെ അതെ നമുക്ക് എന്തെങ്കിലും ഒന്ന് വയ്യാതിരിക്കാണെപിന്നെ പറയേം വേണ്ട. പെട്ടെന്ന് പനിം പിടിക്കും. ക്കാത വയ്യ കാലാവസ്ഥേ
പ്പില്ലങ്കില് പിന്നെ നമ്മക്ക്ങ്ങനെ ചെയ്യാ. നമുക്ക് അങ്ങനെന്നെ ആവി പിടിപ്പിച്ചെടുക്കാ. നല്ല ശ്രദ്ധിക്കണംന്നുള്ളൂ മേലേക്കൊക്കേ വീ വീണുന്നൊക്കേ. പിന്നെതൊക്കെ ശ്രദ്ധിക്കണം. ഗ്യാ സ് ലൊക്കാവുമ്പോ നമ്മളെ ചിലപ്പോമ്മളെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തിരിയുന്ന സമയത്തേ ആ മേലേക്ക് വീഴ് കാ വീഴാനൊക്ക സാധ്യതണ്ട്. കുട്യാൾതൊക്കേ നമ്മള് കു ട്യാളൊക്കേ അങ്ങനെ ആക്കിട്ക്കാണങ്കിലേ അതാണ് പേടി.
ആണല്ലേ
അങ്ങനൊക്കേ ചെയ്യാ. വിക്സിന്റെ ഗുളികെ കാട്ടിലും നല്ലതതായിരിക്കു നാരങ്ങ കൊണ്ടന്നിട്ട് കുക്കറിലിട്ടിട്ട് നമ്മള്ങ്ങനെ ആവി പിടിപ്പിച്ചില്ലെങ്കിൻ്റെ അ ഹസ്ബൻ്റിനിപ്പോ രണ്ടുസായിട്ട് ജലദോഷും പനിക്കായിട്ട് ഞാന് അതൻ ചെയ്യപ്പ ഈ കൊറോണ കാൽത്തൊക്കേ അതന്നേര്ന്നുവിടെ ആവി പിടിക്കന്നേര്ന്ന് അതുപോലെ ഗ്യാസിന്റെ പൈപ്പ് പ്പ്ച്ചിട്ടിങ്ങനെ കുട്ടികൾക്കും എല്ലാർക്കും നീപ്പെ ഇല്ലെങ്കിലും പിടിപ്പിക്കും കാരണം വര് വരാത്ക്കാൻ വേണ്ടി തേയ് അങ്ങനെ ക്കെ ചെയ്യലുണ്ടായി ഞങ്ങള് അന്നതന്നെല്ലായിര്ന്നോ
അതെതേ
പിന്നെന്ത്ക്കെയാണ് ഭക്ഷണന്നപ്പോ വീട്ടില് വേറെ ആരെങ്കിലും കണ്ടോ ഭഷ്ണക്കെ ഒണ്ടാക്കി തരാൻ പനിയൊക്കെ ആവുമ്പ അസ്ബൻറ് മാത്രോള്ളു കുട്ട് ട്ടിയാൾണ്ടോ
ആ അല്ല അമ്മേടെ കൂടെ നിക്കുന്നേ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ ആ വീട്ട്ലാ
വയസ്സായിട്ട്ട്ടോ അമ്മക്കൊക്കെ
ഇല്ല കൊഴപ്പില്ല അമ്മയ് ഏ അത്ര പ്രായായിടില്ല ചെയ്യ് ഓരോന്ന് പ്പ അമ്മയ്ക്ക് പനിയങ്ങോട്ട് മാറിയാരുന്നേ
ആ അമ്മക്കെണ്ടായി ട്ടാണ് നിങ്ങക്കത് പകർന്നതായിരി
ആ അമ്മേടെങ്ങോട്ട് മാറിയപ്പെനി
ഉം ഹും ങ്ങനെക്കെയാണല്ലേ
അതുകൊണ്ടായിരിക്കണം വന്നതേ അമ്മേടെ ഇപ്പൊ മാറി വരുന്നൊണ്ട്
ആ ജലദോഷ് ജലദോഷൊരു പെട്ടെന്ന് പകരുഅതെ നമ്മക്ക് വായ്ലൂടെ മ്മളെ വീ ആട് ആർക്കെങ്കിലുന്നുണ്ടെങ്കി അത് പകരും. ങ്ങനെയാണല്ലോ അയിന്റെയൊരിത് ക്ഷെ എടക്കെടക്ക് ജലദോഷ പനീക്കെ ഇണ്ടാവണം എന്നെങ്കിലേ നമുക്കൊരോ രോഗ പ്രതിരോധശേഷി ഇണ്ടാവൊള്ളൂ
അത് ശെരിയാ
ഉം അങ്ങനെയൊക്കെയാണ് ക്ഷെ ന്നാലെന്തറിയോ നമു ക്കെക്കെ സയിക്കാൻ കഴിയില്ലെങ്കി ഇതുപോലെക്കെ നമുക്ക് ഈവീട്ടില്ള്ള വീട്ടുമരുന്ന് കൊണ്ട് നമുക്ക് ചികിത്സിക്കാം പൊറത്ത് പോം മര്ന്നൊന്നും വാങ്ങാതെ നല്ലൊരു കംഫ് ഇട്ടാരിക്കും അതൊ
അതെ അതെ ത് ശരിയാണ് നമുക്ക് പെട്ടെന്ന് നമ്മളീ പൊടിക്കൈയൊക്കെ ചെയ്യുമ്പം വേറെ പ്രശ്നങ്ങളും വരും ചെലപ്പഴേ അങ്ങനേ ഒണ്ട്.
അങ്ങനെ ഒൺ ണ്ട് ല്ലേ
ചെലേപ്പം പാരസ്റ്റമോളൊരുപാട് തിന്നുന്ന ചെലര് കിഡ് കിഡ്നി അടിച്ചു പോം പെട്ടെന്ന്
പാരസെറ്റമോൾ അങ്ങനെ കഴിക്കാങ്ങ വേദനക്ക അങ്ങനെ കഴിക്കാൻ പാടില്ലല്ലോ നമ്മള്
ഓ പക്ഷെ ഞാന് പനി വന്നു അപ്പ തന്നെ പാര
ആ അത് കുടിച്ചപ്പ തന്നെ അങ്ങട്ട ഉ മാറിഞ്ഞ ഇപ്പോ തലവേദന ഉണ്ടായിട്ടുണ്ടെങ്കിലോ
ആഹ എല്ലാ അ പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഗവൺമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവരും ഇതന്നെ തരുന്നേ
ആഹ് അതന്നെ തരണത് എന്നും ഒരു കുളികന്നെ ഉണ്ടാവുള്ള എലെ ത്തിനൂ
അത എല്ലാ അസുഖും എന്ത് അസുഖമാണല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാരസെറ്റാമോള ഉണ്ട് അത് എന്ത് അസുഖമാണെും ആ് ഇതെ ഞാൻ ഓർത്തിട്ടുണ്ട് വയ്യാതെ എന്ത് കണ്ണിന് വേദനയാണെലും തലവേനയാലും ചെവിക്കുക എന്ത് വേദനയാണും പാരസെറ്റാമോൾ അവര് എഴുതാായിരിക്കത്തില്ല അത് എന്താ തരത്തില് അത്രയും
ആഹ അഥവാ അഥവാ വേറെ എന്തെങ്കിലും ഗുളി ണ്ടെങ്ക അത് പുറത്തൊക്കെ ഏതാഏുത ചെയ്യും ഒരു കുളിക്കാ രണ്ട്ുളിക്കക്കെ ആ ഉണ്ടെങ്കിൽ
അതെ അതെ
അങ്ങനെയാണ് അതെ പക്ഷെ എന്നാലും സുഖ ആവേണ്ടി ട്ട ഭേദ ആവണണ്ട്
ഉം അതെ ശരിയാ
ണ്ട എന്നാലും ചെന്നു ചെന്നാലും എല്ലാം ഒരു മരുന്ന ഉണ്ടാവുള്ളൂ എല്ലാത്തി
ആഹ അത് ശരിയാണ്
എന്താ പറയയാോപ്പ നമ്മള് പുറത്തുന്ന് വാങ്ങണെങ്കിൽ നല്ല പൈസ തരണമല്ലോ അവിടെ പോയിട്ടുണ്ടെങ്കിത് കൊറ കുറച്ച കുറ പൈസൊന്നും കൊടുക്കാതെ നമുക്ക് പിന്നെ കുട്ടികളെ മരുന്നൊക്കെ നല്ല ഇതാണ് കേട്ടോ കുപ്പി മരുന്നും ക കാര്യങ്ങളൊക്കെ ആയിട്ട്
അതെ കുട്ടികൾക്ക് കൊഴപ്പ ലാവഷം നമ്മുക്ക് പിടിക്കത്തില്ലല്ലോ
നമുക്ക് പിന്നെ ആ ഓരോ ഷുഗർ പ്രഷർ അങ്ങനത്തെ കുളിയൊക്കെ കുറെേൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് ശരീരത്തിനൊക്കെ അവിടത്തെ കുളിയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിനൊക്കെ വേറെ എന്തൊക്കോ ഓരോരും നഷ്ടപ്പെട്ടു പോകവും
ആഹ
അങ്ങനെയുണ്ട് ഇണ്ട് പെണ്ണിന് ഷുഗർ ഉണ്ടായിട്ട് അവിടുത്തെ ഗുളികെ കുടിച്ചിണ്ടായിന്ന് പല്ല് പല്ലോക്കെ താനെ ഊ ഊന് ഊന് വേദന ആയ്യാണ്ട് ഊന് പഴുത്താണ്ട് പല്ലക്കെ ഇളക പിന്നെ ആ ഗുളിക ഒഴിവാക്കിയെന്റെ ശേഷ പിന്നെ അത് മാറി ഒരു ഗുണത്തിന ഒരു ദോ ഷണ്ടാവുന്ന് പറഞ്ഞ പോലെ
ഉം ഷുഗറോക്കെ വന്ന കഴിഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മളെ ഇൻസുലിൻ എ ക്കെടുത്ത് കഴിഞ്ഞാൽ തോടങ്ങിയണ്ടല്ലോ അത് പിന്നെ മറണം വരെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല
പറ്റത്തില്ലാതാണ് കുളിക കുടിക്കലോ അതുപോലെന്നെ ഗളിക ങ്ങള് നമ്മള് തുടങ്ങി വ ചിട്ട്ണ്ടങ്കി അത് ഷുഗർ മരണം വരെ ആ ഗുളിക കുടിച്ചോണ്ടേരിക്കും ലല്ല അവർക്ക് പിന്നെ അത് കഴിയൂല
അതാണ്
നിങ്ങൾക്ക ആർക്കെങ്കിലൊക്കെ ഷുഗർ ഒക്കെ ഉണ്ടോ
അമ്മക്കോണ്ട് അമ്മക്ക് ഷുഗറോണ്ട് അമ്മക്ക്‌ ഒരു നാപ്പത് നാ മുപ്പത്തഞ്ചു വയസ്ൽ വന്ന ഷഗറ വർഷമായിട്ടുള്ളതാെന്നറിയ ആ ഇപ്പൊ അറുപത് വയസായി
ഇരുപത് വർഷയിട്ടുള്ള
നമ്മക്കോന്ന് ആ മ്മക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല
എന്തൊക്കെയ കഴിക്കലമ്മ
ക്കാൻ പറ്റത്തില്ല അമ്മ ചപ്പാത്തി കഴിക്കുവരുന്നു അപ്പൊ ചപ്പാത്തി കഴിച്ചാലും ഈ ഷുഗർ കൂടുക
ചപ്പാത്തിൽ ഷുഗർ ഉണ്ടന്ന് പറഞ്ഞ കേൾക്കാ മധുര കിഴങ്ങൊക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടും മധുര കേഴങ്ങങ്ണ്ടല്ലോ രാത്രി ആയിട്ടുണ്ടെങ്കി മധുരക്കിഴങ്ങ് പുഴുങ്ങി തിന്നിട്ണ്ടെങ്കി ഷുഗറിന് നല്ല. മരുപിനെ ഓട്സ് എ അങ്ങൻ ത്തെക്കെ കഴിക്കാന്നൊക്കെ പർഞ്ഞു. ചപ്പാത്തി ഷു ചപ്പാത്തി നമ്മൾ രണ്ട് കോരി ചോറിടലും ഒരു നാല് ചപ്പാത്തിട്ലോക്കെ ഒരേപോലെ തന്നെൺന്നൊക്കെ പർഞ്ഞു കേക്കാ.
അതെ അപ്പൊ ചോറ് തിന്നുന്ന പോലെ ഉള്ള പിന്നെ ചപ്പാത്തി തിന്നത്തില്ലല്ലോ ആരും അത് നമ്മുക്ക് ചപ്പാത്തി തിന്നപ്പോഴത്തേക്കും കൂടി അപ്പൊ അമ്മ വിചാരിച് ചപ്പാത്തിക്കകത്ത് ഷുഗർ ഇല്ലല്ലോ. നമുക്കും അത്ര നമ്മളും അങ്ങനെയല്ലേ ചിന്തിക്കുന്നെ ഷുഗറ് ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഷുഗറിന് ഇതല്ല കഴി
അതാണ് മെയിനായിട്ട് ഭക്ഷണത്തിൻ നി തന്നെണ് വെ ഞാൻ പറയാ പണ്ടത്തെ കാ ത്തെ ആളുകൾക്ക് ഭക്ഷണം കിട്ടാനില്ലേയിനി. അപ്പോര്ക്ക് ഒരസുഗോല്ലേയ്നി. ഇപ്പത്തെ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാൻണ്ടായപ്പോ അത് കഴിക്കാൻ വയ്യാത്തൊര സ അവസ്ഥേയിനി. അല്ലെ അങ്ങനെ പണ്ടെന്തും കിട്ടിയാലും കഴി കേരുന്നല്ലോ മ്മമ്മാരൊക്കെ ഇങ്ങനെ പറ ർണെഏക്ക അവരൊക്കെ
ആ അങ്ങനെയുണ്ട് ഉം
ഇപ്പൊ ആളുകൾക്ക് ഷുഗർ ചെറു പ്പത്തിലെ ഷുഗറണോരോര്ത്തര്ക്ക് പത്ത് പതിനഞ്ച് വയസ്സാഉമ്പോത്തേന് ഷുഗർ വരെ ഇരുപത് വയസ്സായ പിന്നെ നോക്കണ്ട ഇപ്പങ്ങനെയാണല്ലോ. ഷുഗറിന്റൊരു ഇത് അഹ് ഷുഗറാർഞ ഭയങ്ക അസുഖം തന്നെണ് പെ ചെലർക്കങ്ങനെ നീണ്ട് നീണ്ട നെ പോവും ചിലത് ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലൊക്കെ രോഗായിട്ട് അത് മാറിട്ട് മുറിയോ അല്ലെങ്കില് ബ്ലോക്കോ അങ്ങനെയൊക്കെ ആയിട്ട്ങ്ങനെ വന്നിട്ട് അ പെട്ടെന്ന് മരിച്ച് പെട്ടന്ന് ഷുഗർ അടിച്ച്കേറിട്ട് ബ്ലോക്കായി മാറിട്ട് പെട്ടെന്ന് മരിക്ക അങ്ങനെ ക്കെണല്ലോ
ഉം അത് ശരിയാണ്
അങ്ങനെയൊക്കെണ്ട് ചിലര്ത് അങ്ങനെ കൊറ കാലം കൊറ കഴിയുമ്പോ പിന്നെ ഇവിടെ അടുത്ത് ന നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാട്ടോ പറയണേ ആ ചിലർക്ക് അങ്ങനെ നീണ്ട പിന്നെങ്ങനെ കണ്ട്രോൾ ചെയ്ത് എങ്ങനായാലും ഷുഗർ അങ്ങനെ നീണ്ട കുറേ കാലം വർഷം ജീവിച്ചു
ആഹ അത് ശരിയാ അത് പോവത്തില്ല ഷുഗർ വന്ന്കഴിഞ്ഞാൽ പിന്നെ പോത്തില്ല
അത് ഈ ക്യാൻസർ പോലത്തൊരു സംഭവം തന്നേണ് അത് ക്യാൻസർ വന്നട്ട്ണ്ടെങ്കി പോവൂലല്ലോ ക്ഷത് വേദനായിട്ട് ക്കയിരിക്കാരം പക്ഷെ ഷുഗറാവുമ്പോ ഒന്നും ഉണ്ടാവൂല്ല അറിയില്ല നമ്മ്ള് സൈലന്റ സൈലൻ്റാണത് സൈലന്റ് കില്ലറാണ്ന്നാ പറയ്ണത്
ആ അതെ നമ്മക്കത് പഴുക്ക്വോ വല്ലോം ച് ചെയ്യുമ്പഴായിരിക്കും നമ്മളാശുപത്രി പോവുന്നെ
അതാണ് ക്ഷേ ഇവടെ വയങ്കരിതുള്ളോൽ ക്ക് വയങ്കര ക്ഷീണോം കാര്യങ്ങളൊക്കായിട്ട് വയങ്കര ഒരു ബുദ്ധിമുട്ടന്നേണത് അതുള്ളോൽ കില്ല്യാതാൺ
അതുപോലീ എരിച്ചിലുവൊണ്ടേ അമ്മയ്ക്ക് ക്ക്യത് അതിലും ബുദ്ധിമുട്ടാണ്
ക്ഷീണം വയങ്കര ക്ഷീണായിരിക്കൊന്നും കഴിക്കാനും കഴിയു ന്ന ഞാൻ വിളിക്കാട്ടോ
ആഹ് ശരി